ഹലോ ആഹ് എന്തൊക്കെ നല്ലതന്നെ ഇങ്ങനെ പോണ്. ആ മഴ തന്നായിരുന്നു രണ്ടു ദിസായിട്ട് മഴ തന്നെ ആ രണ്ടു ദിവസമായി മഴതന്നെയാണ് ഇന്ന് ഉച്ചക്ക് കൊറച്ചൊരു വെയിലുണ്ടായിരുന്നു. ഉച്ചക്ക് കൊറച്ചൊരു വെയിലുണ്ടായിരുന്ന്. പിന്നെ ഉണങ്ങി കി
ആണ്ല്ലേ ആ ഇവിടെ ആ ഇവിടെ ആ ഇവിടെ അല്ലാണ്ട് മഴാ ആ അങ്ങനാണ്ട് ഉണങ്ങി വി ന്നില്ല്യാ മാക്സിമം ഉണക്കാൻ നോക്കും എങ്ങനെങ്കിലും ഒക്കെ
ആഹ്
മണാ ഹലോ ഡ്രസ്സിലൊക്കെ നല്ല മണം ഉണ്ട് അറിയാ.
ആ അത് ഒണങ്ങ ഒണങ്ങായിട്ടണേ?
ആഹ ഒണങ്ങായിട്ട വേറെന്തൊ.
ആ ചായ കുടിച്ചു നിസ്ക്കാര കഴിഞ്ഞില്ല.
ആഹ് നിസ്കാരം വേറെ എന്താ കുട്ടികളൊക്കെ എന്താ ചെയ്യണെ?
കുട്ടികള അതാ നിസ്കരിച്ചു ഓതി ഓരോരുത്തര് പഠിക്കാനിരിക്കണ്.
ആഹ ആ ആഹ് പിന്നെന്താ നിങ്ങള് ത്തെ ഫുഡൊക്കെ കഴിക്ക എന്നും പൊറത്തേക്കൊക്കെ പോയി ഫുഡൊക്കെ കഴിക്കുവോ?
ഇല്ല ഇല്ല എപ്പളെങ്കിലുംന്ന് പറഞ്ഞാല് മാസത്തില് ഒരിക്കലും പോലും പോവൂല്ല. ഞങ്ങള് വീട്ടിൽ തന്നെ വേണെന്നുണ്ടെങ്കില് ഞങ്ങള് ബിരിയാണി വരെ കൊടു ഉണ്ടാക്കി തിന്നുന്നല്ലാതെ.
ആഹ അതന്നെ നമ്മള ആരോഗ്യം. നല്ലതല്ലല്ലോ നമ്മളെ പെട്ടെന്ന് അൽഫാമ് ഇതൊക്കെ ആദ്യൊന്നും ഇങ്ങനെ പുറത്തുനിന്ന ശീല
ആഹ് ദിപ്പം ഒക്കെ പൊറത്തുന്ന് നിന്നാലല്ലെ ഞങ്ങൾ കൊറവാട്ടാ ഞങ്ങള് ഇവിടെ അധികം വേണ്ടത് ഇവിടെ കൊടുന്ന് തന്നെ ചെയ്യ ഉണ്ടാക്കി തിന്ന ചെയ്യ ഇന്നിത് ഞാ സമോസ ഇണ്ടാക്കി ഗ്രീൻപീസും ഇതൊക്കെ പാടേവെച്ചുകാണ്ട് സമോസ
ഈ കുഴിമന്തീലൊക്കെ എന്തെന്നാണാ മ്മക്കത് കടങ്ങിരിക്കുന്നില്ലേ ഇയ്ക്കത് വലിയ ഇഷ്ടം തന്നെ
ആ ആ മന്തി ഞാൻ തന്നെ ണ്ടാക്കും അജിനോമോട്ടോന്നും കൂട്ടൂല ഉണ്ടാക്കും
ഉം അപ്പൊ ടേസ്റ്റ് ഉണ്ടാവൂല്ലല്ലാ അജിനോമോട്ടോ
അജിനാമോട്ടോ പറഞ്ഞാ ആഹ് ഇതല്ലേ ക്യൂബല്ലെ? ആ ആ അത് അത് കൂട്ടും അത് രണ്ടെണ്ണക്ക കൂടുതല് കൂട്ടൂല
ആ അത ആ അതന്നെ കൊറച്ചക്കക്ക നാശം നമ്മള് പിടീന്നൊക്കെ വാങ്ങുമ്പളേ
ല ഉണ്ടാക്കുള്ളൂ കൂടുതലൊന്നും ഇല്ലാവ ചേർക്കൂലല്ല നമ്മള് കടയിലുള്ളവരല്ലേ ഒല ഒലിഞ്ഞിപ്പോ എണ്ണനെ എത്ര ദിവസം പോയി
ഉം അതല്ലെ നമ്മള അയിതിനനുസരി ഇവിടുന്ന് തീരല്ല വീട്ടന്നണ്ടാക്കള്ളൂ പിന്നെ അതുമല്ല എപ്പോഴെങ്കിലുക്കെ പൂതിക്കൊക്കെ നമ്മക്ക് ആ ഇപ്പ കുട്ടിയക്ക അതായ മതി ദോസ കൊള്ള ഉണ്ട കുട്ടിയക്ക്
ആ ഓർ ക്കാവോന്നു പറ്റൂല മീ ന്നും ഇറങ്ങൂല ഒരരാന്നന്ന്റിയാം നമ്മള അന്നത്തെ കാലംന്നുംല്ല
പോയി ആയാൽ മതി തോതാ പോയി അതായാ മതി അതിത്ന ആ വി ഞാൻ പറഞ്ഞിക്കതെങ്ങനെ ഇഷ്ടല്ല ഞൻത് തിന്നാലും എന്തെല്ലാ ആരോഗ്യ പ്രശ്നം ഉണ്ടാവ അറിയോ ഞമ്മമ്മക്ക് കേത്തിൽ മെസത്തിന്റെ നിറ ആവോ അതൊന്നുംല്ല അയ്‌നക്കാട്ട നമ്മക്ക് ചക്കാ മാങ്ങ അതൊക്കെ ചക്ക കൊണ്ട് കീട്ടാ തരല്ല അല്ലേ
ആ ഒ ഉണ്ടാക്കന്ന ഇല്ല പിന്നെ മഴ ആയ വെജ് മഴയാ പിന്നെ പൗത്ത ചക്ക ഒന്നു രസോ
ആ അത് വെള്ളങ്ങും മഴായല് അങ്ങനെരു ഇഷ്യൂ അങ്ങനെ ഒരു ഭട്ട ഇണ്ടായിന്ന്
ഉ രസംണ്ടാവൂല മധരം കിട്ടൂലല്ല
ഉം എപ്പഴും ഞാൻ പറയാ പുറത്ത്നൊക്കെ നമുക്ക് ഇപ്പോ ടെ പൂതിയൊക്കെ ഉണ്ടെങ്കിൽ നമ്മ നക്കൊ കേക്കിന്റെ അങ്ങനെ അങ്ങനെ മധുരപലാരങ്ങ അങ്ങനെയള്ള പച്ചൊക്കെ തിന്നാലതാ കേക്കൊക്കെ കേക്കിലൊക്കെ എത്രങ്ങാനും മധുരാണ് ചേർക്കണുന്നത് എന്നതൊക്കെല്ല ഇപ്പ എത്ര ആൾക്കാർ ഷുഗർ കട്ട് ചെയ്യണ്ടല്ലേ മധുരം കട്ട് ചെയ്ത് കാണ്ടേ ഒരുപാട് ആൾക്കാര് ആ ഉ പിന്നേ ഡോക്ടർമാരന്നെ പറഞ്ഞിണ്ടല്ലോ നമ്മള ഇതി ആദ്യം പറഞ്ഞ ഡോക്ടർമാർ ആലുമിനിയം പാത്രത്തിന് വെച്ചുണ്ടാക്കാത് ഭക്ഷണം ഉണ്ടാക്കാൻ പാടില്ല അത് ക്യാൻസറിന് ഒരു ഡോക്ട് പറഞ്ഞണ്ട് അത്ഴ ഇപ്പൊന്നുംല്ല അ ഞാ വിചാരിച്ചു പണ്ടുള്ള ആൾക്കാർ കളമുണി പദത്തിന്നണ്ട
അന്നൊന്ന അയിന് ഇങ്ങനത്തെ അസുഖങ്ങളൊന്നും അങ്ങനെ ഇല്ലല്ലോ
ആ ഇള മെസ്സേജിന്റെറ ഇത് വരണ്ടല്ലേ അത് സൈലന്റ് ആക്കി കാളി മെസ്സേജിന്റെത്
ഇപ്പൊക്കെ എന്തല്ലാ
മെസ്സേജ് വരണ മെസ്സേജ് മെസേജ് വെര്ണത്ങ്ങനെ ബും ബും പോലൊര് സൗണ്ട് അതേയ് ഒന്ന് സൈലന്റ് ആക്കി കൂടെ പറ്റേ ആ അപ്പൊ ഞാൻ പറയാ അന്ന് ഇത്രത് ല്ലപ്പൊ അൽമണി ഇപ്പൊ സ്റ്റീലിന്റെ പാത്ര
ആ
പിന്നെന്താ
ആ സ്റ്റീൽൻ്റതാവുമ്പൊ അടീപിടിക്കും
ആ മണ്ണിന്റെ പാത്രതി മണ്ണിന്റെ പാതത്തിന് ഉപയോഗിക്കാൻ വേണ്ടീട്ട് ഡോക്ടർ പറിണ്ട് ഇപ്പൊം ഓരോരുത്തര് ഏതാ വിസ്വയികാന്നറീല ഡോക്ടർമാർ പറി അമ്മളൽമിണി പാത്രാണ് നല്ലത് മണ്ണിന്റെ പാത്ര മണ്ണിൽ എന്തൊക് ഒക്കെ വേറെന്തൊക്കോ ചേർക്ക്ണ്ട് അതും ഏതോരു ഡോക്ടർ വെല്ല്യൊരു ഡോക്ടർ പറിണ്ട് അങ്ങനിം പറിണ്ട് അതാ
ചെലോര് മണ്ണിന്റത് പറ്റുംന്നർഞ്ങ്ങാണ്ട് മണ്ണില് കൽത്തില് ചോറൊക്കെ വെക്കല്ലൊട്ങ്ങീണ് ചെലോര്
ആ അതാണ് മ്മ്
ലാണെ വേആണ്ട് ഇതായി കിട്ടേല മറ്റത് സ്റ്റീൽൻ്റെ കുക്കറാങ്ങി അയില് വേം അടീ പിടികൂലെ ഇന്റെട്ത്ത്ള്ളൊകടീ പിടിച്ച്ങ്ങാട്ട് കുക്കറ് സ്റ്റീൽന്റെ അടീപിടിക്ക്ണ്ട്
ആ സ്റ്റീൽൻ്റെത് ഇൻ്റെ ബടങ്ങനെല്ല ബടെ ഉള്ളില് ഇതായിട്ടാണ് അലുമിനിയത്തിന്റായിട്ടാണ് അപ്പൊ അത് കൊഴപ്പല്ല
എല്ലാ സ്റ്റീൽന്റെ കുക്കറ്ണ്ടൊ ഇങ്ങളെ വീട്ടില്
ഇവിടെ ഇല്ല ഇന്റെ ഇബടെണ്ടായിന്നു ഇന്റെ വീട്ടില്ണ്ടായിരുന്നു അവടെ
അത് വേം അടീപിടിക്ക്ണ്ടാ
അവിടെ പിന്നെ പുതിയേതാണ് വെയല്ല്യ കൊഴപ്പല്ല്യാ തോന്ന്ണ് എന്താ പാടാവോ എല്ലെങ്കിലും ഞമ്മള് സ്റ്റീൽൻ്റെ വേഗടീപിടികോ ഞമ്മക് ഞമ്മളെന്തേലും വേറെന്തേലും സ്റ്റീൽ പാത്രത്തിനൊക്കെ ചൂടാക്കാൻ വെച്ചാൽ തന്നെ വേഗാട്ട്
അടീ പിടിച്ച് കത്തി കരിഞ്ഞാണോ ആ ഞാൻ അതേമാരി സീലിന്റെ പാത്രത്തിലിങ്ങനെ
ഞമ്മള് കറിയയൊക്കെ ചൂടാക്കാനൊക്കെ വെച്ചാല്
ആ ചോറ് വെച്ച ന്നട്ട് വേ അടീ പുട്ച്ചെടാ ങ്ങട്ട് കത്തി കര്ഞ്ഞു ഞാൻ വിജാ വള്ളം വള്ളം ഇണ്ടാണ് അടീ വള്ളം ഇല്ലാത്ത കൊറവില്ലേനും അത് എങ്ങനെ പിട്ചത് അറിയില്ല അത് വെക്കാൻ അറിയാഞ്ഞിട്ടാറ് ചെലോർക്ക് ചെലോൽക്കതൊരു എൾപ്പാണെന്ന് പറയും
ആ ആ
പിന്നെന്താ ആ അങ്ങനൊകെ ഞമ് പറ ഇൻക് കുട്ട്യാളില്ല മ്മ് ഓൾകെത്ര കുട്ട്യാളാ മ് ഒരാൾ ആ ഓര് വർഷം കഴിഞ്ഞു പത്തൊൻമ്പത് വർഷൊക്കെ കഴിഞ്ഞോ
ഏ അപ്പൊ എന്താ ഇണ്ടാവൂല
അങ്ങനൊന്നുല്ല ഇണ്ടാവും ഇണ്ടായി ഒന്ന് ഒന്ന് ഇണ്ടായതാണ് ഇണ്ടായി അപോർട്ടായി പോയതാ
ആ ആ മാപ്പള ഏടയാ
ആ ഇവ്ടെ നാട്ട് ലീവ്നന്നാണ്
ആ ഗൾഫിലേര്ന്ന് ദുബായിലേര്ന്ന്
ഹലോ കേക്കാണ്ടാ കേക്ക്ണ്ടാ എല്ലല്ലാ സൗദി തന്നേ സൗദീലാണ് സൗദീല് പിന്നെന്താ പിന്നിം മെസ്സേജ്ന്റെ സൗണ്ട് ഇണ്ട്ല്ലേ അത് സൈലന്റ് മോഡ്ല് ഇട്ടാ മതീട്ടാ ഇങ്ങനെ ങ്ങനെ ആദ്യം തന്നെ ഈ വൈബ്രേഷൻ ഇണ്ടാവും അതാണ്ല്ലേ? ഇങ്ങനെ ഹും ഹുംന്ന്ള്ളത്. പിന്നെപ്പൊ ഞാൻ പറയാ ഇല്ല എന്താ പറയാപ്പം പൊറത്ത്ത് ഫുഡ് കാണുമ്പൊളു നല്ല മണോം നല്ലരു അപ്പം മണത്തിനും തൊക്കെ എന്തെല്ലാണ് ആ അമ്മാതിരി ടേസ്റ്റാണ് എന്തെല്ലാണ്ട് അതേമായിരി പൊറത്ത്ന്നമ്മള് ചോറ് തിന്നാല് പെട്ടെന്ന് വയറ് എറഞ്ഞാൽ അയിൽ അപ്പക്കാരം ചേർക്ക്ണ്ട്ന്നൊക്കെ പറഞ്ഞ്
ആ ബേക്ക് അതെ ഓല് ചോറ് പെരുകാനും വേണ്ടീട്ടേ ഓര് അപ്പക്കാരം കാ കൂട്ടുവത്രേ
അപ്പക്കാരം ചെറുത്തവര് ചോറ് തരും.
ആത്തരെ അങ്ങനെ പറഞ്ഞേക്കാ ചോറ് വറ്റൊക്കങ്ങട്ട് വലിപ്പം ഇണ്ടാവല്ലോ
ആ അതാണ്ല്ലേ വല്താവാൻ
ഓലെ നമ്മള്ബടെ വെക്കണേനെ കാട്ടി ആയത്.
ആ പിന്നെതൊല്ലാ ഓലെ ചോറ് ല് എന്താച്ചാല് വയറ് പെട്ടെന്ന് അമുക്ക് നറയും അപ്പൊ ആൾക്കാര് ഓവറ് തിന്നുംല്ല്യാ അതാണ് ഓവ് ആ അതാണ് അപ്പൊ ആ ചെലപ്പോ അതൊണ്ടെ ഇപ്പപ്പക്കാരോ
എന്നും തിന്ന്ണോൽക്കൊക്കേ പള്ളക്കേട് പിടിക്കുംന്നറിയാ ഉം
പിന്നെ എങ്ങനെ?
എപ്പളേങ്കിലുക്കെ ഞമ്മളെ അത്യാവശ്യത്തിന്ക്കെ കഴിക്കാന്നല്ലാതെ ആംകേക്ക്‌ണില്ലാ ഹലോ എപ്ളേങ്കിലൊക്കെ
ആ പ്പ കേക്ക്‌ണ്ട്. എപ്പഴ് ആ കേക്ക്ണ്ടാടിീ കേക്ക് ഇണ്ട് ആ ആ എപ്പഴേങ്കിലുംലേശം
ഉം പിന്നാരാമ്മീംപ്പ്യക്കല്ല്യേ
അൽഫാമൊക്കെ തരൂലേ കരിച്ച അത് കരിഞ്ഞ്ങ്കാണ്ടല്ലേ വെര്ണത്
ആ ആ ആ
എ ന്നൊക്കെ? ണ്ടാ ക്കു അത് ക്യാൻസലാ ആ ക്യാൻസൽ അൽഫാമൊക്കെ തിന്ന് പോവും അതിന്റെ ടേസ്റ്റോണ്ടേ ഏ ഇല്ല കേക്കണ്ട്. ഞ്ഞികേക്കണ്ട എല്ലാരൂണ്ട് ഞാപ്പോ ഇന്റെ ഭർത്താവിന്റെ വീട്ടില് ലാണ്
ആ ആ ആ ആ
എന്ക്കെ?
വേറെന്തൊക്കെ ഇങ്ങനെ പോണു. സുഖാണ്
ആ
പി വൈകുന്നേരന്താ രാത്രിക്കൊക്കെന്താ ചോറന്നെ
ഷുഗറ് ഡോക്ടറ് പറീണെ മധുരം പരമ് മാവതി കൊ കൊറക്കാ. അത് പറ്റ മ്മള് കട്ടീയ് വല്ലതും ഇണ്ടാവോ മ്മള്